ഹലോ ആ എന്തല്ലാവിശേഷം
ആ നല്ലവിശേഷം എന്താലോ കൊറെകണ്ടിട്ട് കണ്ടിട്ട് കൊറേയായല്ലോ
കൊറെക്കാലം ആയല്ലേ
ആ ഇങ്ങനെ കെടന്നെപ്പോഴും നമ്മള് ഫേസ്ബുക്കിങ്ങനെ നോക്കിയകൂട്ടത്തിൽ നിങ്ങളേം ഒന്നുകണ്ടു അന്നേരം ഒന്നു വിളിച്ചേക്കാംന്ന് കരുതി
ആ നല്ലതാണ് ഞമ്മളിങ്ങനെ എടക്കൊക്കെയൊന്നു വിളിച്ച് സംസാരിച്ചാല് ഞമ്മളെ നമ്മളെ ടെൻഷനും കാര്യങ്ങളൊക്കെ കൊറഞ്ഞുകിട്ടുവല്ലോ
തീർച്ചയായിട്ടും സൗഹൃദം കൂടും ടെൻഷനുകൾ കൊറയും.
ആഹ് ആഹ് അതാണ് നല്ലത് പിന്നെ ഇവടെ എന്താ വെച്ചാല് എപ്പളും പണിയും തെരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ എടയില് മറ്റുള്ള ഒരാളോട് കൂടിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റൊരാളോടി കൂടിട്ടുള്ള സൗഹൃദം പുലർത്തിക്കൊണ്ട് നമ്മള് പുറത്തു പോയി കളിക്കുയെ അങ്ങനെയൊക്കെ ചെയ്യണ എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഉപകാരമാവുന്നില്ലേ ഒരഭിപ്രായക്കാരനാണ് ഞാൻ ഏഹ്
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ആ സോഷ്യൽ മീഡിയ വന്നത് കൊണ്ട് പഴയ കൂട്ടുകാരടുത്ത് സംസാരിക്കാനും ആ പഴയ കൂട്ടുകാരെ നേരി കാണാനും സോഷ്യൽ മീഡിയ വഴി കാണാനും ഒക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തില് അപ്പം അതൊരു നല്ലൊരു അഭിഭാജിക ഘടകമായി ഇപ്പം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയകള് തന്നെ
ആഹ അത് ശരിയാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നോക്കണെന്നുണ്ട് ഇപ്പൊ കൊറേ ക്ലാസ്സുകളൊക്കെ നമ്മളൊക്കെ പണ്ടത്തെ ക്ലാസ്സിലേക്ക് പോവാണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും രാവിലിൽ തന്നെ ഒരു ബേഗും അതുപോലെ തന്നെ ഒരു കൊടയൊക്ക ആയിട്ട് എറങ്ങും എന്നിട്ട് ഇങ്ങനെ നല്ല ചളിയിലെ ഗ്രൗണ്ടിൽ കൂടെ അല്ലെങ്കിൽ പാടത്ത് കൂടെ അങ്ങനെ നടന്ന് അല്ലെ നമ്മളെ ആ ഒരു കാലൊക്കെ ആലോചിച്ച് നോക്ക് നല്ല രസള്ള കാലല്ലേ
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പണ്ടൊക്കെ ഞാൻ അങ്ങനെയ ആയിരുന്നു സ്കൂളുകളിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ അതേ ഒള്ളായിരുന്നു അങ്ങനെയെ ഒള്ളായിരുന്നു ബസില് കയറി പോകുന്നേന് അത് വളരെ ചുരുക്കമാണ് കുട്ടികള് ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ സ്കൂളുകൾ പോന്നത് തന്നെ കാണാൻ എന്ത് ഭംഗിയാണ് ഇപ്പ എം എല്ലാ സ്കൂളുകളിലും ആ ബസ്സ് അത് കൊടുക്കുന്നുണ്ട്. ആ ബസ്സിലാണ് കുട്ടികള് കൊണ്ടു പോകുന്നതും വരുന്നതും എല്ലാം ആ ഇപ്പം കൊറവാണ് ഈ സ്കൂളിലോട്ട് കുട്ടികള് നടന്നു പോകുന്നത് കാണുന്നത് കൊറവാണ്.
ആഹ് ആ എന്നിട്ട് പിന്നെ അങ്ങനെ ആ എന്നിട്ടാൻ പറഞ്ഞ എന്താ വെച്ചാല് അങ്ങനെ നടന്നു പോയി ഞമ്മള് കൂട്ടം ചേർന്ന് നടന്ന് പോയി അപ്പഴത്തെ തമാശകള് മറ്റുള്ളതൊക്കെ കൈമാറി തമാശ പറഞ് അല്ലെങ്കിൽ തോളിൽ കൈയിട്ട് ട്ട് പോയി നമ്മുടെ കോട അതുപോലെ തന്നെ മറ്റുള്ള സാമഗ്രികളൊക്കെ എടുത്ത് രാവിലെ തന്നെ എറങ്ങും ഏഹ് ഉമ്മാട വിളിയും കേട്ടിട്ട് നമ്മളങ്ങനെ എറങ്ങി നമ്മള് സ്കൂളിൽ പോയി ആ ഒരു ബെഞ്ചിന്റെയും അതുപോലെ തന്നെ ഡെസ്കിന്റെയും എടയിൽലൊന്ന് പഠി ക്കാം. അങ്ങനെ ഓരോ പിരിഡും ടീച്ചർമാർ വര് അല്ലെ അപ്പൊ വലിയ നല്ല രസ ഒരു നിമിഷമായിരുന്നല്ലോല്ലെ
തീർച്ചയായിട്ടും ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോം നമുക്ക് ഏ ആഹ് സന്തോഷമാണോ സങ്കടമാണോ എന്താ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനിയൊരു കാലഘട്ടം നമുക്ക് തിരിച്ച് കിട്ടു യാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് കിട്ടേണ്ട ആ ഒരു ജീവിതംന്ന് പറഞ്ഞാ ഈ വിദ്യാഭ്യാസം കാല വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം വേറൊന്നും അറിയണ്ടാ നമ്മളെ സാറുമാര് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് പഠിക്കുക വീട്ടിൽ വരിക ഫുഡ് കഴി ആഹാരം കഴിക്ക കെടന്നൊറങ്ങുവാ ഇത് തന്നെ ഒള്ളായിരുന്നു വേറെ മറ്റു ചിന്തകളൊന്നും ഇല്ല അത് നമ്മടെ ആ ഒരു ജീവിതം ഒരു സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്
ആഹ് അതന്നെ ഞാൻ പറഞ്ഞുതന്നെന്ന് വച്ചാ നല്ല ഒരു ഇതാണ് കാരണം എന്താ വെച്ചാ രാവിലെപ്പോ ഇപ്പ ഗവൺമെന്റ് സ്കൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏ നമ്മളെ നല്ല ഏർ കന്നിയും അതുപോലെ തന്നെ നല്ല ഒരു കഞ്ഞിയുടെ ഉപ്പും കൂട്ടാനുള്ള ഒരു പയറോ അല്ലെങ്കിൽ ചില ദിവസങ്ങളില് പയറായിരിക്കും ചില ദിവസങ്ങളില് കടലയായിരിക്കും അതൊക്കെ എന്ത്യ്യാ എല്ലാരും പോയിട്ട് നമ്മളെന്തെയ്യും എല്ലാരും വെരി വെരിയായി നിന്ന് എല്ലാ കുട്ടികളും വെരി വെരിയായി നിന്ന് എന്ത് ചെയ്യുംപിന്നെ ഒരു കഞ്ഞി താത്ത അടുത്ത നിന്ന് കഞ്ഞി വാങ്ങി അയിൻ്റെ ഏ എല്ലാരും ഒപ്പം പോയിരുന്ന് നെൽതിരുന്ന് ഏഹ് നിലത്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ച് അതിന്റെ ഇപ്പൊ ഒരു അച്ചാറോ അങ്ങനെ എന്തെലും ഉണ്ടെങ്കിൽ നമ്മള് ന്ന് കൊടുന്ന് അതിങ്ങനെ നുണയുമ്പോ ല്ലെ ഉച്ചക്കൊക്കെ ഏ അത് കൂട്ടി തിന്നന്ന് പറഞ്ഞ അത് വലിയൊരു ടേസ്റ്റ് അതൊന്ന് നമുക്ക് ആ ടേസ്റ്റ് ഒരു മന്തിയോ അല്ലെങ്കി ഒരു ബിരിയാണിയോ കെയ്ച്ചാ കിട്ടൂലന്നല്ല അഭിപ്രായം അല്ലേ
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഏഹ് പിന്നെ കഞ്ഞി അധികം വരുന്ന കഞ്ഞിയും പയറും ആഹ്‌ കഞ്ഞിവെക്കുന്ന അമ്മ ഞങ്ങളെ വിളിച്ചു തരും ഞങ്ങള് മൂന്നാലപേര് ഒന്നിച്ച് കൈയിട്ടു വാരി കുടിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു
ആഹ് ആ അതൊക്കെ അതൊക്കെ ഒരു തിരിച്ചു വരുമോന്നില്ല തന്നെ നമുക്കൊരു സംശയം എന്നിട്ട് അങ്ങനെ ഏഹ് ഈ ഒരു ഭക്ഷണം മാത്രല്ല അന്നത്തെ സൗഹാർദം എന്ന് പറഞ്ഞാല് നമ്മള അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂടിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർത്തിലെ നമ്മുടെ ചോറ്റുപാത്രങ്ങള് അതുപോലെ തന്നെ അതിലെ കൂട്ടാനികള് എല്ലാം മറ്റുള്ളവർക്ക് കൈമാറിന്നൊക്കൊരു കാലം ഉണ്ടായിരുന്നില്ലെ നിങ്ങള് ഗവൺമെന്റ് സ് സ്കൂള്ലാകെ പ്രൈവറ്റ്സ്കൂള്ലാ പഠിച്ചേ
ഞാന് ഗ ഉം പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത്
ആഹ് ആഹ് ആ അപ്പൊ പിന്നെ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ആകുമ്പോ ആ ആ നമ്മടെ ഒപ്പായിന്നല്ലല്ല നമ്മള് ആദ്യം അത് നമ്മള് ഒരു ഗവൺമെന്റ് സ്കൂൾ ആയിരുന്നില്ലേ
ആഹ് ആഹ് ആ പിന്നീടാണ് പ്രൈവറ്റിലോട്ട് മാറിയത്
ആഹ് ആഹ് ഞമ്മള് ഗവൺമെന്റ് സ്കൂളില് നമ്മൾ ഒപ്പം പഠിക്കുമ്പോ ഒപ്പ ഉണ്ടായിരുന്ന ലെ ഓരോ നിമിഷങ്ങളും ഇപ്പ ഇങ്ങനെ ഓർമ്മ വരിയാ എന്താ വച്ചാല് ര ആഹ് ആ അന്ന് പഠിത്തം എന്നുള്ളതിലുപരി മറ്റുള്ളോരു ആയിട്ട് ഒര് സമ്പർക്കം പുലർത്താനാെന്നൊക്കെ ശ്രദ്ധിച്ച അല്ലെ
ആന്ന് ആന്ന് ആന്ന് കൂ ഒരുപാട് ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാനും ആ കൂട്ടുകെട്ടായാലും അന്നൊക്കെയന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയിരുന്നു ഇപ്പഴത്തെ കാലഘട്ടത്തിലെ കുട്ടികള് എത്ര പേരുണ്ട് ഏഹ് നേർക്ക് നിന്ന് സംസാരിക്കുന്ന സൗഹൃദം ഉള്ളത് എല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണ് ഓരോ കുട്ടികൾക്കും ഇപ്പോൾ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഇൻസ്റ്റാഗ്രാാം പോലുള്ള സോഷ്യൽ മീഡിയകളാണ് അതിലൂടെയാണ് അവര് സംസാരിക്കുന്നത് അതിലൂടെയാണ് അവര് അവര് ഏഹ് പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അതിലൂടെയാണ് അവര് ഓരോന്നും അവ് പങ്ക് വെക്കുന്നത്. പ്പ നേരി കണ്ട് ഒരു കാര്യവും സന്തോഷങ്ങൾ പങ്ക് വെക്ക്ന്നത് വളരെ ചുരുക്കവാണ്.
അഹ് ആ. ഇപ്പ എന്താച്ചാല് മന് ഹ് ഈ ഒരു കുട്ടിയാളുടെക്കെ ലോകം മാറി. ട്ട്യാണ്ന്നാണ് തോന്നുന്നെ കാരണം എന്താച്ചാല്. ഇവര് നമ്ളെ ഈ ഒരു വീഡിയോസ് കണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ ഏർപ്പെട്ട്. യൂട്യൂബ് അതേപോലെതന്നെ വാട്സപ്പ് ന്ന് പറഞ്ഞഹ്. അത് മാത്രല്ല മറ്റുള്ള സോഷ്യൽ മീഡിയ റീലുകൾ കണ്ട്. ല്ലെ ഓരോ നിമിഷവും എന്തെയ്യാണ്. റീലുകൾ ഇപ്പൊ ഒരു മിന്റ്റിലെന്നെ ഒരു പത്ത് പയ്നഞ്ച് റീലുകളാണ് ഒര് കു ഈ ഇര്ന്ന് കാണ്ണത് അപ്പൊ സ്വാഭാവികായിട്ട് ഇവരുടെ. കണഷനും അതുപോൽ തന്നെ ഇവരുടെ ബന്ധംന്നൊക്കെ പർഞ്ഞാല് ഈ ഈയൊര്. ഏഹ് യഥാർത്ഥ വേൾഡിൽള്ള ആൾക്കാരും. എന്നതിലുപരി അവർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഈ ഒര്. ഇ നമ്മളെ ഈ ഒരു ഫോണില് കടന്ന്വര്ന്ന കഥാപാത്രങ്ങളോടു അതേപോൽ തന്നെ. മറ്റുള്ള ആൾക ആളുകളോടും അതുപോൽ തന്നെ. അതില് ഒര് ഇപ്പൊ കാർട്ടൂണാന്ന്ണ്ടെങ്കി കാർട്ടൂൺലെ ക്യാരക്ടർനോടും ഒക്കെ ആയിരിക്കും ലെ.
തീർച്ചയായ്ട്ടും തീർച്ചയായ്ട്ടും. ഇത് വരും തലമുറക്ക് ഭയങ്കര ദോഷം ചെയ്യുന്നൊര്. ഹ് സംഭവം തന്നാണത്.
ഉം. അആ ആഹ്. ഒര് സമൂഹത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ് അത് കാരണം. അത്ന്ന് പർഞ്ഞാ അതൊര്താണ്. നമ്മളെ ഇപ്പൊ ഇങ്ങള അവിടൊക്കെ കൂടുതൽ. ഏഹ് സ്കൂളുകള് നമ്മള് കൂടുതൽ സ്കൂളുകള്. ക്കെ പൊന്തി വര്ല്ലൊട്ത്തിക്ക്ണ്ലെ ഇങ്ങളഉടെക്കെ ആബാത്ത് എത്ര സ്കൂളുകൾണ്ട്.
ഞങ്ങളെ ഈ ഭാഗത്ത് ഏകദേശം ഒരു ഗവൺമെന്റും പ്രൈവറ്റും എല്ലാ. എല്ലാം കൂടി ഒരു പത്ത് പ പന്ത്രണ്ട് സ്കൂളോളം ഞങ്ങടെ ഈ ചുറ്റുവട്ടത്തുണ്ട്. ഏ എൽ കെ ജി മുതല്. പ്രി കെ ജി മുതല് പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളുകളുണ്ട്.
ആഹ് പിന്നെ ഒന്ന് മുതൽ അഞ്ച് വരെ അങ്ങൻത്തെ സ്കൂൾകൾണ്ടോ?
എ എന്റെഹ് ഞാൻ പഠിച്ച ഒരു യു പി സ്കൂള് ഇപ്പൊഴും. ആഉം ബടെഉണ്ട്. അതൊന്നു മുതൽ നാല് വരെ ഞാനത് പഠിച്ച സ്കൂളാ അത് പഴെയൊരു ബിൽ രണ്ട് ബിൽഡിങ്ങായ്ട്ടാര്ന്ന്. ഒന്ന് പഴയതും ഒന്ന് പുതിയതും ഞാൻ പഠിച്ചിരുന്ന ആ. ബിൽഡിങ് പു പൂർണ്ണമായിട്ടും തകർന്ന് അതഅവര് പൊളിച്ചു മാറ്റി. ഇപ്പം പഠിച്ച സ്കൂളില്ല എന്ന. ഒരു വെഷമത്തില് ഞങ്ങള് നീക്ക് നിക്കുന്നുണ്ട്. ഞങ്ങള് പഠിച്ച സ്കൂൾളെ പേര് മാത്രമേ ഉള്ളൂ പക്ഷെ സ്കൂളില്ല അഹ്. നമ്മുടെ കുട്ടികളോടെ ഹ് വരുന്ന കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ പഠിച്ച സ്കൂളായിരുന്നുന്ന് കാണിച്ചു കൊടുക്കാനൊരു ഉഹ്. ഇതില്ല ഇപ്പൊ അവ്ടെ ഒന്നു മുതൽ നാല് വരെ പഠിച്ച സ്കൂളില്ല.
ആ അപ്പൊ ങ്ങള് സ്കൂള് മാറ്റിക്കാണെന്നാ ഇങ്ങള് പർഞ്ഞത്. അതൊ പേര് മാറ്റിക്ക്ണ്ന്നോ എന്താണ് പറഞ്ഞര്ന്നേ.
സ്കൂള് പൊളിച്ചു മാറ്റിക്കളഞ്ഞ്. എന്നിട്ട് വേറെ പുതിയ ലെവൽലുള്ള സ്കൂളാക്കി. പിന്നീടഅഹ്യെന്നാ. അത് കാലപ്പഴക്കുണ്ട് സ്കൂളിന് കാലപ്പഴക്കുണ്ട് പിന്നീടാണല്ലോ നമ്മൾ തമ്മിൽ ഒന്നിച്ച് പഠിക്കും വന്നതൊക്കെ
ഉം പിന്നെ നമ്മള് എത്ര കാലം പഴക്ക ണ്ടാവും നമ്മള് ഇത്
ആ സ്കൂൾന്ന് ആ സ്കൂളന് ഏകദേശം ഒരു ഒരു പത്ത് നാല്പത് വർഷത്തോള ഉള്ള നാല്പത് അല്ലെങ്കിലേ ഉള്ളൂ അതിലും പഴക്കമുണ്ട് കാരണം ആനല്ല പഴക്കമുള്ളരു സ്കൂളാണ്
ഉ തലമുറകളായിട്ട് കൊറെ തലമുറകൾ അതില് പഠിച്ചു വളർന്നിട്ടുണ്ടാകൂലെ
ആ ഉണ്ടു ണ്ടുണ്ട്ണ്ട് ആ സ്കൂളുകളിൽ എന്റെ ഓർമ്മ വെച്ച കാലത്ത് ആ സ്കൂളിൽ കല്യാണം വരെ നടന്നിട്ടുള്ള സ്കൂളാണ് പണ്ട് ആഡിറ്റോറിയങ്ങ ളില്ലല്ലോ അപ്പൊആ സ്കൂളിൽ വെച്ച് കല്യാണങ്ങൾ വരെ നടന്നിട്ടുണ്ട് സദ്യ ഞാൻ ക കഴിച്ചിട്ടുണ്ടാ സ്കൂളിഇരുന്ന്
ആഅതൊക്കെ അതൊക്കെ ഒരു കാലല്ലേ ആ കാലന്നൊരിക്കലുംഇന്ന് തിരിച്ച് വരാൻ പറ്റാത്തൊ രു കാലാണ്
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
അങ്ങനെ നേരല്ല ഞമ്മക്ക് പിന്നെ എ വിടെലുംക്കെ വെച്ച് കാണാം
ആശരി ശരി ശരി
ശരി ശരി അന്ന നമ്മളതിലൂടെ സംസാരിച്ച സമയം കൊറയായി
ആശരിയെന്നാ
ഉറക്കം വരില്ലണ്ട്
ആ ഓക്കെ ഓക്കെ ഓക്കേ